അ
ഹലോ ആഹ് പ്പ കേൾക്ക്‌ണ്ട്
അതേയ് നമ്മള് ഫസ്റ്റാവുമ്പതന്നെ കട്ട കട്ടാകാൻ പാടില്ല
ഞാൻ കട്ടാക്കിട്ടില്ല അതേയ് ഞാന് ഓട്ടോമാറ്റിക്കലി ക ട്ടാണ്. ഞാൻ ങ്ങളവിടെ കട്ടാക്കിയതാണോ വിചാരിച്ചു
ആഹ് കൊർച്ച് ടൈമ് വെര്ണം
ഹാഹ് അത് ചെൽപ്പ പെട്ടെന്ന് കിട്ട്ന്ന്ണ്ട്
എന്നിട്ട് ആ നമ്മ പറഞ്ഞഴിഞ്ഞിട്ട് കൊറെ കഴിഞ്ഞിട്ടാണ് നമ്മള് അപ്പറത്ത്‌ കേക്ക്‌ണത്. അങ്ങനീണ്ട്
ആ ഹ് അങ്ങനെണ്ട് ലേ
ആഹ് അങ്ങനെ നേര്ത്തെക്കെ വിളിച്ചവര് പറയ്നിണ്ട് രണ്ട് മിൻറ്റ് കഴിഞ്ഞിട്ടാണ് അങ്ങടേത്
ങ്ങക്കാട റൈഞ്ചിന്റെ പ്രശ്നണ്ടാ റൈഞ്ചിന്റെ പ്രശ്നണ്ടോയ്ച്ച ഞാൻ വോയ്സ് വി ട്ടിട്ടന്നെ കൊറേ വോയ്സ് വിട്ടിട്ടന്നെ കൊറേ കയ്ഞ്ഞിട്ടാണ് അയ്ക്കെത്തീണ്
ആഹ് അതെ റൈഞ്ചിന്റെ ചെറിയ പ്രശ്നക്കണ്ട്
ആഹ് ഞങ്ങക്ക്‌വടെ നല്ല റേഞ്ച് ഞങ്ങക്ക്‌വട ടവറട്ത്തുണ്ടാവോണ് നല്ല റൈഞ്ച് ണ്ട്
ആഹ് ടവറട്ത്ത്‌ണ്ടാ
ആഹ് ടവറട്
അപ്പൊ ആഹ് അ ശരി അപ്പൊ നല്ല റെഞ്ചല്ലേ അപ്പൊ നെറ്റൊക്കെ തീരല്ലേ വേഗ
ഇല്ല അൺലിമിറ്റഡാ നെറ്റൊന്നു തീരൂല ഫോണിൽ അൺലിമിറ്റഡാണ് അറിയ നെറ്റ് റ്റ് തീരൂല അറിയ
ആഹ്
ആഹ് അത് ഫോണ് ഫൈവ് ജി സിമ്മ ഫോണും ഫോണും സിമ്മും ഫൈവ് ജി ആയ അൺലിമിറ്റഡ് ഉം
ആഹ് അതുകൊണ്ട് കൊഴപ്പല്ല കൊഴപ്പല്ല ഡെയിലി വൺ ജി ബിയോ ടു ജി ബി ഒക്കെ ആണെങ്കിൽ പ്ര വേഗം കഴിഞ്ഞു
ആഹ് അത് റീചാർജിന് ഏതായാലും മുന്നൂറ് രൂപ വേണം ഒന്നര ജീബിക്ക് അപ്പൊ മുന്നൂറ്റി നാല്പത് കേറ്റിയാല് അൺലിമിറ്റ
അൺലിമിറ്റഡ് ആഹ് അതെ അതെ
ഉം അപ്പൊ അതാ സിമ്മ് ഏർട്ടലാ
ഏത സിമ്മേതാ ആഹ് ആഹ് ശരി ആഹ് ആഹ് ആഹ്
മുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് മുന്നൂറ്റി നാപ്പത്തൊൻമ്പത്
കണ്ടായബ് ടവറൊക്കെ ആഹ് വീടെടുത്തിണ്ടായ ബുദ്ധിമുട്ടല്ലെങ്ങനെ ഉണ്ടോ
ഇൽ ആഹ് അങ്ങനെയല്ല അധികടുത്തല്ല ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ വുട്ടാണ് ദൂരാണ് എന്നാലും
ആഹ് അങ്ങനെ ആഹ് ആഹ്
ഉം ഉം ആദ്യക്കെ നല്ല റേഞ്ചിന്റെ പ്രശനേനി തന്നെല്ലേ
ആഹ്
ആഹ് ആദ്യ ആദ്യം ഇവിടെ റേഞ്ച് തന്നെ കിട്ടൂലേനല്ലോ ഏത് സിമ്മിനും റേഞ്ചില്ലേനല്ലോ പ്രശ് നേനി അറ പിന്നെ ടവർ വന്നാരെ ഞങ്ങള് ഐക്ക് പോർട്ട് ചെയ്ത ആദ്യം ഐഡിയിന് സിമ്മ്
ആഹ് മാറിയതാവുല്ലേ
ഉം ഉം അത് പിന്നെ ടവറ് വന്നപ്പോ ഓല്ങ്ങനെ വരുവല്ലോ നമ്മള് ടവറ് മാ മാറും പോലെ സിമ്മ് മാറ്റണഴച്ച് വരുമ്പോ അപ്പ അങ്ങനെ വന്നപ്പം പൊ അയിന്റെ ഓഫ്
ആഹ് അഹ് ശരി
ഉം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ ഹലോ
ആഹ്
ഹലോ കേൾ കേൾക്കണില്ലേ
പിന്നെന്തൊക്കെ
കേൾക്കണില്ലേച്ച
നല്ല വർത്താനം ഉം നല്ല വിവരം കൊഴ്പ്പൊന്നുല്ല
ആഹ് മക്കളൊക്കെ സ്കൂള് പോയോ?
ആഹ് ഇണ്ട് ഇൻക്ക് കേക്കണ്ട് കേക്കണ്ട് ഇണ്ട് ഇണ്ട്ണ്ട്
ഇങ്ങൾക്കാ ഇങ്ങൾക്കാടാ റെയ് അതെന്നെ എടക്കെടക്ക് കട്ടായിങ്ങാണ്ട് ഇങ്ങനെ കേൾക്കണ്‌
ആഹ് അയി ശെരി വന്നു സ്കൂളിള് പോവാ
ഉം
ആഹ് ആഹ് എത്ര മക്കള്ണ്ട്
ഇവിടെ റേയ്ഞ്ചില് ഉള്ളിലൊന്നും നല്ല റേയ്ഞ്ചില്ലാ കോള് വിളിക്കണെങ്കി പൊറത്ത് വരണം വീടിന്റെ പൊറത്ത് വരണം കോള് വിളിക്കണെങ്കിലും സിറ്റൗ റ്റൗട്ടിലോ ഇനിക്കോ ഇനിക്ക് നാലാള്
ആഹ് പൊർത്തുന്ന് തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് പൊർ ഇപ്പം തന്നെ ഇങ്ങള് ഇതിന് നല്ല ബുദ്ധിമുട്ടാ എടക്കെടക്ക് സ്റ്റെക്കായിട്ടാ കേൾക്കണെ എടക്കെടക്കേ സ്റ്റെക്കാവണ്‌ണ്ട് സ്റ്റെക്കായിട്ടാണ് കേൾക്കണത് പറിയാ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഇപ്പ കേൾക്കണില്ലേ? ആഹ് ഇപ്പൊ സൗണ്ട്ണ്ടല്ലോ ആഹ് ഇപ്പൊ കേൾക്കണില്ലേ?
സൗണ്ട് ഇണ്ട് ഉം ഇതുവരെയും കേൾക്കണില്ലേനി ഇങ്ങൾക്ക്
ഞാന് റേയിഞ്ചിള്ളോടത്തേക്ക് വന്നു
ആഹ് അത് ശെരി സ്റ്റെക്ക് സ്റ്റെക്ക് ആയിട്ടാണ് ഇങ്ങനെ ഇതുവരെയും കേട്ടീണത് പിന്നെ തീരെ കേൾക്കാതായി ഒര് കൊറച്ചു സമയം
തുണിയാള് മോളില് വാഷിംഗ് മെഷാ അപ്പൊ അവിടെ സിറ്റൗട്ടില് പോയിരുന്നപ്പഴാണ് കേൾക്കണില്ലാ അപ്പൊ ഞാ അയിന്റെ ഇപ്പറത്തേക്ക്ങ്ങട്ട് വന്നു ഭയങ്കര വെയില് ഇവിടെ നിക്കില്ലാ ഷീറ്റിടാത്തോണ്ടേ മോളില്
ആഹ് ആഹ് അത് ശെരി
ഇവിടെ വെറുതെ നീലഷീറ്റില്ലേ നീ ആഹ് നീ വെറുതെ നീലഷീറ്റ് ഇവിടെ കെട്ടിയിരുന്ന് അല്ലാതെ മറ്റേ ഷീറ്റ് ഇട്ടിട്ടില്ലാ
നാ ഉം നാർപ്പായാല്ലേ
ആഹ് ടാർപ്പായ ഇങ്ങനെ കെട്ടിന്നു അപ്പൊ ഭയങ്കര വെയില് ഇവിടെ നിക്കൂല്ലാ പൊള്ളണ വെയില്
ആഹ് ഇന്ന് നല്ല വെയില്ണ്ട്
ഇന്ന് നല്ല വെയിലാണ് തുണിയാളൊക്കെ ഒണ
ഉം ഉം തുണിയാളലക്കലൊക്കെ കയിഞ്ഞോ ആഹ് മെഷീൻലാന്ന് പറഞ്ഞല്ലോല്ലേ
ആഹ് മിഷീനിലാണെ
ഉം ഞാൻ രാവിലെ തിരുമ്പി ഇട്ടോണ്ട് ഒണങ്ങി ഏക്കും ഇപ്പം അലക്കിട്ടോണ്ട്
ആഹ് വേഗം ഒണങ്ങുല്ലോ
ഉം മക്കളൊക്കെ പോയി സ്കൂൾ പോയിലെട്ട്
മക്കളൊക്കെ സ്കൂളി പോയി ഇനിപ്പ നാ മൂന്നര ആവും വെരണെങ്കി മൂന്നര മൂന്നേ മുക്കാലാവും
ഉം എത്ര മക്കളാ
ഇൻക്കി നാലാളാണ് ചെറുത് ട്വിൻസ്സാണ്
ഉം ആഹ്
ആഹ് അവര് യു കെ ജി യില് ചെറിയ ചെറിയവര് രണ്ടാളും
ഏഹ് അത് ശരി എത്രെ യു കെ ജി ല് ലെ
ആഹ് യു കെ ജി ല് രണ്ടാമത്താള് മൂന്നില്
ആഹ്
മൂത്താള് ഇപ്പ പത്താംക്ലാസ് കഴിഞ്ഞു ഈ പ്രാവശ്യം
ആഹ് എങ്ങനെ റിസൽട്ടൊക്കെ
ആഹ് റിസൽട്ട് കൊറവന്നേണ് ബി എ പ്ലസ് ഒക്കെ കൊറവാ രണ്ടെണ്ണൊള്ളു ആങ്കുട്ടിയാണ് ആങ്കുട്ടിയാണ്
ആഹ് ഓര്ക്ക് പിന്നെ പൊതുവേ കളിയേക്കാരം കൂടുതല് ഉം
ഇങ്ങക്ക് എത്ര കുട്ട്യാളാ
എനിക്കും നാലാളെന്നെ
ആഹ്
മൂന്ന് പെണ്ണും മൂന്ന് പെണ്ണും ഒരാണും അഹ് ഒരാള് പ്ലസ് റ്റുന് ഉം മൂത്താള് പിന്നെ കല്യാണം കഴിഞ്ഞ്ണ് പെങ്കുട്ടിയാണ് ആഹ് ഉം ഓളെ ഡിഗ്രി ഫസ്റ്റിയറായന്ന് കല്യാണം കഴിഞ്ഞ് ഇപ്പ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഓള് പി ജി ചെയ്യാ
ആഹ് അയ്ശരി ഇപ്പങ്ങള് ഏഹ് ഇപ്പൊ കുട്ട്യാളെക്കെ കൊ ഇപ്പത്തെ കുട്ട്യാള് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിന്നൊക്കെല്ലേ പറയ്ണ് കല്യാണം
ആഹ് ഓളെ രണ്ട് മൂന്നാല് വർഷക്കായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർന്ന് കഴിഞ്ഞിണ് പിന്നെ ഡിഗ്രി മൂന്ന്കൊല്ലം അവിടുന്ന് പൂർത്തിയാക്കി ഡിഗ്രി അവിടുന്ന് പൂർ ത്യാക്കി പിന്നെപ്പം പിന്നെ കുട്ടി ആയി പ്രസവോം കാര്യൊക്കെ ആയപ്പളെ ഇപ്പൊ അത് ഒക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഒന്നര വയസായി ഇപ്പൊ പി ജി ചെയ്യുന്ന്ണ്ട്
ആഹ് അത് ശരി അവിടെ അല്ല കല്യാണത്തിന് സ്വർണൊക്കെ അന്നൊന്നും സ്വർണ്ണത്തിന്റെ പ്രശ്നണ്ടാർന്നോ
ഇല്ലല്ല അന്നൊന്നും ഓളെ ആ കൊറോണ ടൈമിലേനി നമ്മളെ
ആഹ് അതെ അതെ ആഹ് കൊറോണ കാലത്താരുന്നുലേ
ഉം ഓൾൾക്കിപ്പൊ ഇരുപത്തി മൂന്ന് ആഹ് വയസ്സായി പിന്നെ ഓളെ താഴെള്ളത് പ്ലസ് റ്റു ന് പഠിക്കണ് അത് മോനാണ്
ആഹ്
പിന്നെ പത്താം ക്ലാസ്സിലൊരു കുട്ടിണ്ട് പെങ്കുട്ടി
ആഹ് എത്രെണ്ട് മാർക്കൊക്കെ
ഇപ്പം ഈ വർഷം പത്താം ക്ലാസ്ക്ക ആയേ ആണ്
ആഹ് ആയിട്ടൊള്ളുലെ ആഹ്
ഉം ഉം
അത് ശരി
പിന്നെ യു കെ ജി പഠിക്കണ ചെറിയൊരു കുട്ടിയുണ്ട്
ആഹ് യു കെ ജി ത്ത ആളുണ്ട്
ഉം ഉം
ആവണൊള്ളൂ എൽ കെ ജി പോയില്ലേ നാലര വയസ്സിപ്പോ ആയിട്ടുള്ളൂ അപ്പത്തെനും യു കെ ജി ക്കായിന്ന് വളമു മൂന്നരയില് ചേർത്തേണ്
ആഹ് മൂന്നരെ ചേർത്തിട്ടുണ്ടാവൂല്ലേ
ഉം അംഗൻവാടി പോവാൻ സമ്മയ്ക്കില്ല അപ്പ് ഇപ്പം പിന്നെ സ്കൂൾ പോ സ്കൂൾല്കോൾല് പോവാ അംഗനവാടില് അംഗൻവാടി ഞങ്ങളെ തൊടി തന്നെയാണ് അവിടെ മുറ്റത്തന്നെയാണ് അപ്പൊ വണ്ടി വണ്ടിയിലൊള്ളൂ പോവർ ഞ്ഞ് ഇത്വിടെ ആവുമ്പോളേ അവിടുന്ന് ഇങ്ങട്ടന്ന പോരണ് കൊണ്ടേക്കിയാലേ
ആ് ഒരുവിധം കുട്ടികൾക്കൊക്കെ അംഗൻവാടി ഇഷ്ടല്ല
ഉം ഇത് ഞങ്ങള് ഞങ്ങളെ തൊടുൽ തന്നെ ഇപ്പ സ്ഥലം കൊടുത്തങ്ങാണ്ട് അങ്ങനെ ഇണ്ടാക്കി കയറ്റിയതയ്നി അപ്പൊ അവിടന്ന് ഇങ്ങോട്ട് പോരും ചെയ്യും മറ്റക്കന്നെ പോരും ചെയ്യാ
ആഹ് അയ്ശരി കുട്ടികൾക്കൊക്കെ അംഗനവാടി പോകാൻ ഭയങ്കര മടിയ
ഉം
സ്കൂളാണ്ഷ്ടം
ഉം സ്കൂളാണ്ഷ്ടം അംഗനവാടിൽറിഞ്ഞാല് കളിക്കാനൊന്നും വിട പിറ്റേ വീടൊന്നുംല്ലല്ലോ അവിടെ അങ്ങനെ അയിന്റെ ഉള്ളിലിട്ട് കുട്ടിയള അങ്ങനെതാ ആഹ് വളത്തല്ലേ മറ്റേ സ്കൂള ആ ഇന്റർവെലും ഉച്ച ടൈമിലൊക്കെ ഒക്കെ
കൂടെയൊക്കെ അങ്ങനെ പോവാലോ പോണ വഴി അങ്ങനെ
ആഹ് പിന്നെ കൊറേ കുട്ടികളുണ്ടവുമ്പോ ഉച്ച ടൈമിലൊക്കെ ക്കാൻ സമയ ഉണ്ടാവും
അപ്പൊ അങ്ങനെയൊക്കെ തന്ന മോള്ന്നിട്ട് വന്നാരുന്നോ കല്യാണം കഴിച്ചാണ്
ആഹ് ഓളും ഇടെ ഇണ്ട് മോള ഇവിടെണ്ട് പെരുന്നാൾക്ക് വന്നപ്പോ ഒക്കെ എക്സാം ആയിട്ടേ അഹ് കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞണം കണ്ട നിക്ക എക്സാമാണ്പ്പോ
ആഹ് അയ്ശെരി മരുമോന് ജോലി ഉണ്ടോ
ആഹ് ഓന് എറണാകുളത്താണ് ഓന് ഇതിന്റെ ഈ ഓഡിയ എഞ്ചിനീയറാ ആ നമ്മളെ ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ ചാനലിൻന്റെ ഇതില്
ആഹ് അയ്ശരി അങ്ങനെയൊക്കെ പോണൂലേ
ഉം അങ്ങനെയൊക്കെ പോണ്
ഉം ന്നാ ആയിക്കോട്ടെ ആഹ് ആഹ് ആഹ്